ഹലോ എന്താല്ല അർത്താനം എന്താ അവ്ത്ത വിശേഷം ഒക്കെ
സുഖായ്ട്ട് പോ
ശെരി എന്താ പണി
ഒന്നുല്ലാ ഇവടെങ്ങനെ ഇരിക്കേനി സ്കൂൾത്തെ പരിപാടി കഴിഞ്
ഏഹ് പരിപാടിക്കെ കഴിഞ്ഞോ
സ്കൂൾ പരിപാട്യയ്ഞ്ഞു അപ്പ അത് കഴിഞ് വന്ന് ങ്ങനെ ഇവടെ ഇരിക്കെയ്ഞ്ഞു
അഹ് എന്തിനാ കൂട്ടീനേ
അവള് ഡാൻസിനേനു ഡാൻസ് ദഫ്
ആഹ് ഡേ ഡാൻസിനും ദേഫിനോ അൻ ന്നട്ട് പോയില്ലേനോ എല്ലാരും പോയിനോ
എല്ലാരും പോയിനിം കാണാന്
ആഹ് അഅ്ശരി
കളിക്ക്ണ കാണാൻ നല്ല രസല്ലേ
ആഹ് പ്പത്തെ കുട്ട്യാള് കളിക്ക്ണ കാണ് ണ രസാണ് എത്രണ്ടാ എപ്പളാ പോയിനേ
ഞങ്ങള് രാവിലേ
ഏഹ് ഭക്ഷണം കാര്യക്കെ അവ്ടെണ്ടായിനേക്കാരല്ലേ
ആഹ്
ന്നാ വീഡിയോ വിടാേണ്ടി
ആഹ്
ആഹ്ഹാ
ഞാന് മറന്നിട്ട്ണ്ട് ഞാന് ആർക്കും വിട്ടൊട്ത്തീല്ല ന്നാലെ അവ്ടെ പോയി വന്നെ ന്നെ വർത്താനം പർഞ് ഇരിക്കയ്നു
അഅ്ശരി പിന്നെ ആഹ് നന്നായി കൾച്ചോ
ഓഹ് നല്ല ഉഷാറായി കൾച്ചേ
ഇപ്പത്തെ കുട്ട്യാളൊക്ക അങ്ങൻതന്നേണ്
ആഹ്
അയ്ലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ കുട്ട്യാൾക്കൊക്കെ
ആഹ് ഓലയ്ന് ചെറുപ്പം തൊട്ടേ ഇതിന് കൂടിക്കാണ്ടേ എല്ലാ പരിപാടിക്കും കുട്ട്യാളും മക്ക് കൂടോലോ ഇപ്പം പണ്ട് മ്മള് പണ്ടത്തെ പോലെ കണക്കാക്കി കൂടലല്ലല്ലോ ഇപ്പൊ
ഇല്ല പണ്ട് ഒരു കുട്ടിക്ക് ഒരു പര്പാടി ഒരു കുട്ടിക്ക് ഒരു പരിപാടി മാതിരിയല്ലേന്യൊ പണ്ട്?
ആഹ് അതെ അതെ.
ഇപ്പങ്ങനെ
ഇപ്പ അതല്ലല്ലോ ഇപ്പ എല്ലാ ഇപ്പ എല്ലാ മക്കളും കൂടെല്ലോ.
ആഹ് എല്ലാ മക്കളും കൂടും. ഇപ്പെല്ലാ മക്കളും കൂടും ചെയ്യും നല്ലോം കളിക്കും ചെയ്യും.
ആഹ് നല്ലോം കളിക്കും അവര്.
ആഹ് ആഹ്. എങ്ങനെന്നട്ട് ഡ്രസ്സൊക്കെ എത്തേ അട് റെൻ്റിന് ഇട്ത്തക്കെനി.
ഡ്രസ്സൊക്കെ ആഹ് അതൊക്കെ റെൻ്റിനെന്നേനും. അതന്നെ രസും.
ആഹ് ഒരേ മ ഒരേ പോലത്തെ ഇട്ട് കളിക്ണ കാണാനാണല്ലോ രസം.
ആഹ് അതാ രസണ്ടാവാ. മറ്റേത് ചെറിയ കുട്ടികളാണ് കാര്യാ, അത് രസം കിട്ടൂല.
ആഹ്. അഹ്, അത് പല പല ഡ്രസ്സ് ആകുമ്പോ ഒരിത് കിട്ടൂലാ. മറ്റേത് പിന്നെ ഒരാൺകുട്ട്യേളും പെൺകുട്ട്യേളും ആണെങ്കിലും രണ്ടും കൂടി കളിക്കാണെങ്കിലും രൺ ആൺകു ട്ട്യേക്ക് ഒരേമാതിര്ക്കത്തും പെൺകുട്ട്യേൾക്ക് ഒരേ മാതിര്ക്കത്തും ഇട്ത്താ നല്ലൊരു രസാണ് കാണാൻ.
ആഹ് അതെന്നെ.
ആഹ് പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിച്ചെക്കേ അതോ ഇങ്ങള് പഠിപ്പിക്കേ എങ്ങനേനി.
അത് ഓര് ടീച്ചർമാരെന്നേ പഠിപ്പിച്ചു കൊടുത്ത്. ഞമ്മളയ്നെ കുറിച്ചൊന്നും അറിയണ്ടില്ലേനി.
ആഹ് ആഹ് അത് ശരി. ക്ലാസിന്റെ എടേ കൂടെ ഇന്നാലും ല്ലേ.
ആഹ്. അയ്ന് എന്ന് കൊറെ ഇതായ്ക്ണ് ഇത് തൊടങ്ങീട്ട്. ഇവരെ എക്സാം ഒക്കെ നേര് ത്തെ ഓല് കഴിച്ചാണ്ട് മാസോ ചെറിയമക്കളല്ലേ അവരെ പഠിപ്പിക്കാൻ എന്തായാ എന്തായാലും സമയട്ക്കും പറഞ്ഞാണ്ട്
ആഹ് ആഹ് ആഹ്. അത് ശരി. ആ പഠിപ്പിന്റെ എടേ കൂടെ ക്ലാസ് പഠിപ്പിക്ണെ എടേ